രണ്ടടാ തന്നെല്ലേ
സുഖാണ് കൊഴപ്പൊന്നുല്ല എന്തൊക്കെയാണ് തന്റെ വിശേഷം ഒരു വിവരൊല്ല
അപ്പൊന്നുല്ല അങ്ങനെ പോണു ഇപ്പൊ പഠനകാലക്കെ കഴിഞ്ഞപ്പോ ഈ ജോലിക്കൊക്കെ കയറിയപ്പോ അത്യാവശ്യം ഈ പറഞ്ഞന്മാർ ഒഴിവൊന്നും കിട്ടില്ല മറ്റേത് പഠിച്ചണ കാലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു രസള്ള കാലം തന്നെയായിയിരുന്നു ചെറപ്പം മുതലേ പഠിച്ച് നടക്കുക അത് അത് നമുക്ക് നമക്ക് അംഗണവാ അംഗണവാടി മുതൽ അതേപോലെ നമുക്ക് കോള ജീവിതം വരെ പറയണ്ടല്ലോ നമ്മളെ ജീവിതത്തിൽ അതൊക്കെ ഒരു കാലം തന്നെയാണ് ആ കാലത്തിന്റെ അവിടുക്കൊന്നും ഇപ്പൊ ഇഞ്ഞ് എത്താൻ പോകണില്ല കാരണം അന്നൊക്കെയന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജീവിതം തന്നൊയിരുന്നു നിങ്ങളെ പഠന കാലൊക്കെ എങ്ങനെയ പോയിന്ന് നിങ്ങളൊരു കാഴചപ്പാടില്
എന്റെ പഠനകാലം ന്ന് പറഞ്ഞാ ഇപ്പഴും കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പഴും കോളേജ് പഠിക്കാണ് പക്ഷെ കോളേജ്ന്ന് പറഞ്ഞാ നമ്മളെ പഴയ ആ സ്കൂൾ ജീവിതം ആ കുട്ടിക്കാലം അങ്ങനത്തെ ഒരു സന്തോഷൊന്നും കോളേജിന്നില്ല ഇപ്പൊ കോളേജില് പഠിക്കുമ്പോ തന്നെ എനിക്ക് ആ പഴയ കാലത്ത്ക്ക് പോവാൻ തോന്ന ഇനിക്കിപ്പോ കോളേ ജ്ങ്ങിലും ഏഹ് ഇപ്പൊ ഞാൻ പോയി ഏഹ് വിദ്യാഭ്യാസം നേട്ണ് ണ്ട് താങ്ങൾക്ക്പ്പോ അതും ഏഹ് പറ്റ്ണ് ണ്ടാവൂല കാരണം ഇപ്പൊ അത്യാവശ്യം വർക്കിലെങ്ങെ കേറി. അപ്പൊ ഇപ്പോ ആ പഴയ കാലം ഏഹ് നന്നായിട്ട് മിസ്സിംഗ്ണ്ടാവുലേ?
തീർച്ചയായിട്ടും പഴയ കാലംന്ന് പറഞ്ഞ് കയ്ഞ്ഞാല് നമ്മുക്ക് ഒന്നും അറിയേണ്ടീല രാവിലെ നീച്ച മദ്രസ് ഇണ്ടെങ്കി മദ്രസി പോവ അല്ലാന്ന്ണ്ടെങ്കി സ്കൂള്ക്ക് പോവാ സ്കൂളി പോയയ്ന് ശേഷം നമുക്ക് ഈ ഒര് എന്താ പറയാ സ്കൂൾ ട്ട് വന്ന് കയ്ഞ്ഞാ സ്കൂളിലെ കുട്ടി തൊണക്കാരമ്മാരപ്പം കളിച്ചാ അതുപോലെ തന്നെ അഹ് കയ്ഞ് വന്നാ നാട്ടില് കുട്യോളപ്പം കളിച്ചാ അതൊക്കെ ഒര് കാലാ ആക്കെ നല്ലോണം മിസ്യ്യ്ണ് കാരണം അന്നത്തെ ആൾക്കാരൊന്നും ഇപ്പോ നാ നാട്ടിലില്ല അവരൊക്കെ വിദേശത്ത് കുടി ഓരോ ജോലിക്കും വേണ്ടി ഒക്കെ അവനേന്റെ കാര്യം നോക്കി എല്ലാരും ഓരോ സലത്ത് കൂടി പോയി കാരണം ഇപ്പൊ പയേ പോലൊന്നും ഒത്തുകൂടാൻ കഴിയ്ണില്ല. പയേത് ന്ന് പറഞ്ഞെയ്ഞ്ഞാല് പഠിക്ക്ണ കാലത്ത് പറഞ്ഞ് കയ്ഞ്ഞാല് നമ്മള് ഇപ്പാ സ്കൂൾ ലീവില്ലപ്പ ശനി ഞായറൊക്കെ നമ്മള് ആകെ ക്കെ രാവിലെ ആൺ പോയിക്കയ്ഞ്ഞാ ക്രിക്കറ്റ്കളിയെന്നെ വകുന്നേരം വരെ കളിച്ചന്നെ ഉച്ചക്ക് അയ്ൻ്റെടക്ക് ചോറെയ്ച്ചാൻ വന്നാ വന്നു ഒന്നും ഒറപ്പില്ല അങ്ങനെ അല്ലെങ്കി എന്തെലും മാങ്ങേ മറ്റേ അങ്ങനെ എന്തെലും സാധനങ്ങളൊക്കെ പൊറ്ക്കി തിന്നാ അല്ലെങ്കി തൊണക്കാരൻമാരൊക്കെ കൂടി ചെറ്യേ പൈസക്ക് എന്തേലും ഒക്കെ വാങ്ങിട്ട് അങ്ങനെ കഴിക്കപ അതൊക്കെ ഒരു കാലേര്ന്നു അന്ന് ഇപ്പോ ന്ന് പറഞ്ഞ് കയ്ഞ്ഞാല് അങ്ങനെന്നല്ലല്ലോ നമുക്ക് പഠിക്കാന് വേ പ്പോ ജോലി പഠിക് പഠനൊക്കെ കയ്ഞ്ഞ് പഴ പോലന്നല്ലല്ലോ ഇപ്പൊ നിങ്ങള് ചെറുപ്പത്തില് എങ്ങനെയൊക്കെ ഇുന്ന എന്തൊക്കെ ഇുന്ന നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ
ഞങ്ങളും ഇങ്ങളൊക്കെ പോലെ തന്നെ ഇങ്ങനെ ചെറുപ്പംന്ന് പറഞ്ഞാ ഇപ്പൊ ൻക്ക് തോന്നുന്നു ആ ചെറുപ്പത്തിക്ക് പോയാ മതിയായിരുന്നുന്ന് കാരണം ഒരു സ്ട്രെസ്സുംല്ല ഒരു പ്രോബ്ലംല്ല നമ്മള് നമ്മൾതായ ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ച് പോകന്നല്ലാണ്ട് നമുക്കൊരു എ ഒന്നും ഒരു പ്രോബ്ലം എടുക്കേണ്ട ആവശ്യല്ല ഇതിപ്പോന്ന് പറഞ്ഞാല് ഇപ്പോൊ വലുതാവുന്നോടത്തോളം നമുക്ക് ഇങ്ങനെ കൊറെേ കുറെേ കാര്യങ്ങൾ പ്രാരാബ്ദങ്ങളൊക്കെ നമ്മുടെ തലൽ കറി വരുന്ന പോലെ തോന്നാ ഇപ്പോഴും പഴയ ആ ജീവിതത്തിലേക്ക് പോകാൻ വളരെയേറെ ഞാൻ ആഗ്രഹിക്കുണ്ണ്ട് ക ഇങ്ങന്ന് ങ്ങള കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോ എ ഈ ഞങ്ങള് പെൺകുട്ടികളായാൽ പോലും ഞങ്ങളും ഇതേപോലെ ഏ പുറത്തൊന്നും പോയില്ലെങ്കിലും ഈ ക്ലാസ്സ് വിട്ട് വന്നാലൊക്കെ ഏ അപ്പുറത്തുള്ള വീടുകളിലും പോ മറ്റും പോയൊക്കെ കളിച്ച് ഈ കക്ക് കളി സാറ്റ് കളി ഒളിച്ച് കളി അങ്ങനത്തെ കൊറെേ കളിയൊക്കെ കളിച്ചിരുന്നു ഇപ്പോൊ എന്ന് പറഞ്ഞാ അതൊന്നുമ ഇല്ല ഇ ഞങ്ങൾക്ക് മാത്രല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്കും അങ്ങനത്തെൊന്നുംരു വിചാരമേ ഇല്ല ഇപ്പൊ ഫുൾ ഫോണ് ചിന്ത മാത്ര അവ എനിക്ക് തോന്നുന്നുയിരുന്നു ലാസ്റ്റ് ഫോണ് ഉപയോഗിക്കാത്ത കുട്ടികൾ കുട്ടിക്കാലം ഞങ്ങൾക്ക് അവസാനമായിട്ട് കിട്ടിയ തോന്നു ഇപ്പഴത്തെ കുട്ടികളൊക്കെ ജനിച്ച മുതലേ ആദ്യം ഫോണിലേക്ക് ണ് വരുന്നത് അപ്പൊ അവർക്ക് ഇങ്ങനെ ഇപ്പൊ ഇപ്പത്തെ കുട്ടികൾ എൻജോയ് ചെയ്യുന്നില്ലന്നല്ല പറയുന്നേ പക്ഷെ അവര് മാക്സിമം ഫോണിൽ അഡിക്റ്റയതാണ് മാത്രല്ല ഇപ്പ ഞങ്ങ പെൺകുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഈ കളികളന്നല്ല പിന്നെ മഴക്കാല ഇപ്പൊ പറഞ്ഞാ ഇപ്പൊ ഒരു മഴക്കാലണ് അപ്പൊ ഞങ്ങള് ഏ മറ്റേ ചാൽലും മറ്റും പോയി മീൻ പിടിക്കാറും അവിട്ത്തെ കൊളത്തിലൊക്കെ പോയി കുളിക്കാറും നല്ലൊരു ഈ കാലാവസ്ഥ വളരെയധികം ഞങ്ങള് ഉപയോഗിച്ചിരുന്നു ഇപ്പൊ അതൊന്നുല്ല ഇപ്പോ പണ്ടൊക്കെന്ന് പറഞ്ഞാ അപ്പോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം രാവിലെ നീച്ച് സ്കൂളിലക്ക് പോണ്ടേ എന്നൊരു മടി തോന്നിരുന്നു പക്ഷെ ഇപ്പൊ തോന്നുന്നു ആ സ്കൂളിലേക്ക് തന്നെ പോയ മതി ഇപ്പൊ കോളേജിലേക്ക് പോ എന്നാലും ആ പഴയ സ്കൂളിലേക്ക് തന്നെ പോയാ മതി അപ്പം കൂടുതൽ ഞമ്മളെ ജീവിതം സന്തോഷകരമാവുന്നാണ് ൻക്ക് തോന്നുന്നെ
തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് സരിയാണ് കാരണം എന്താച്ചയ്ഞ്ഞാല് അന്ന്ന്ന് പറഞ്ഞയ്ഞ്ഞാല് നമുക്ക് അന്ന് സ്കൂളിൽ പോവാന്ന് പറഞ്ഞ ഒരു മടിയുള്ള കാര്യം തന്നേര്ന്ന് ഇപ്പത്തെ കു സ്കൂളിന്റെ മായരാെന്നു അല്ല അന്ന് അന്ന് ഈ വടി കാര്യങ്ങളൊക്കൊ ള്ളൊണ്ട് പഠിച്ചണം പറഞ്ഞാൽ പഠിച്ചെന്നെ പോകണം നമ്മളിപ്പത്തെ കു കുട്ടികൾക്കൊന്നും വടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് ഒരു പേടില്ലാതെ രാവിലെ എൺച്ച് സന്തോഷത്തോടെ പോവാ സ്കൂൾക്ക് ഞമ്മക്ക്ക്കെർഞ്ഞാ ഒരു പേടി സ്വപ്നേന്നു അന്ന് എയ്താല്ലെ എയ്തിട്ടില്ലെങ്കിൽ അല്ലേ പഠിച്ചാല്ലെ പഠ്ച്ചിട്ടില്ലെങ്കി അന്നൊക്കെ ചോദ്യം ചോയ്ച്ചാേ അങ്ങൻത്താെക്കെര് പേടിണ്ടായിരുന്നു ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ കുട്ടികൾ എത്രയും ഹ പ്പേട്ടാ പോകുന്നത് സ്കൂളിലൊക്കെ സ്കൂളിൽ പോവാഞ്ഞ കഴിഞ്ഞാല് എന്താ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമായ മാരാണ് അവരുടെൊക്കെ നടത്തുക കണ്ടണ്ട് കഴിഞ്ഞാല് പണ്ട് അങ്ങനെയല്ലേ നമ്മളക്കെ സ്കൂളിൽ പോട്ടുള്ള ഒരു ദിവസം ലീവ് കിട്ടാർ വേണ്ടി കൊതിച്ചിന്ന് കാരണം എന്തെലൊക്കെ പരിപാടി ഇപ്പത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോണ ലീവ് ഒന്നും ആക്കാതെ ഫുൾ ടൈം സ്കൂളിൽ പോക എന്നുള്ള ഒറ്റ ചിന്താഗതി കൂടിയാണ് ഇപ്പഴത്തെ കുട്ടികളൊക്കെ പോണ അന്ന് അങ്ങനെല്ലരുന്നു അന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോയന്ന് പറഞ്ഞ തന്നെ പോൂന്നെ വേണം അല്ലെങ്കിൽ എന്താ പിന്നെ പ്രശ്നമാണ് അവർക്ക് സ്കൂളിൽ പോയിട്ടുള്ള ലീവ് എടു ത്ത അതൊരു പ്രശ്നണ്
അതെ അതെ അന്നത്തെ എ അന്നത്തെ ടീച്ചർമാരൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പത്തെ ടീച്ചർമാര് എത്രയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കുട്ടികൾക്കായി കൊട്ക്ക്ണ് ണ്ട് അവര് കുട്ടികളോട് കൂടുതൽ ഇടപെഴകാനാണ് ശ്രമിക്കുന്നത് പക്ഷെ നമ്മളൊക്കെ പഠക്ക്ണ അന്ന്ന്ന് പറഞ്ഞാ ടീച്ചർമാര് താങ്കൾ പറഞ്ഞ പോലെ തന്നെ നല്ല പേടിയായിരുന്നു ഹോം വർക്ക് ചെയ്തില്ലെങ്കി പിറ്റെസം പ്രാർത്ഥന ചെല്ലുമ്പോഴും ആ മിസ്സുമാര് പ്രസന്റ് എടുക്കുമ്പോളും ആ ടൈമിലൊക്കെ നമ്മൾ പേടിച്ച് ഹോംവർക്ക് ചെയ്യുക അല്ലെങ്കി ആ അ നേരത്തെ സ്കൂളിലേക്ക് വന്ന് ചെയ്യ അതൊക്കെരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ മാത്രന്നല്ല ഈ അസംബ്ലിക്ക് നൽക്കണൊക്കെ അതൊക്കെ ഇപ്പോഴ എന്റെ മനസ്സിലൂടെ അങ്ങനെ ഓടി വരിക കാരണം ഞമ്മള് കാെറേ നേരൊക്കെ അസംബ്ലിക്ക് നിൽക്കും ന്ന്ട്ട് നമ്മൾ എ ഏ അതായത് നമ്മള് ആക്ടെയ്യും തലവേദനെ എന്തേലുംന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് പീരീഡ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കും അങ്ങൻത്താെക്കെ എക്സ്പീരിയൻസ് ഇൻക്ക്ണ്ടായിട്ട്ണ്ട് ഞാൻപ്പ ഈ സ്കൂൾ കാലഘട്ടംങ്ങനെ ചിന്തിച്ചു പോകുമ്പോ അതൊക്കെന്റെ മനസ്സിലൂടെങ്ങനെ എ മിന്നി മറയാണ് പിന്നെ പിടി ടീച്ച ന്നൊക്കെ പറഞ്ഞാല് ഇപ്പഴും മനസ്സിൽന്ന് മാറാത്തരു പേടി അനുഭവായി ഇപ്പത്തെ പിഡീടി സറെന്ന്ന്നൊന്നും പറഞ്ഞാൽ എനിക്കറി യൂല്ല അന്നത്തെന്നൊക്കെ പറഞ്ഞാ ആ അവരൊക്കെങ്ങനെ മുന്നിൽ കാണുമ്പോത്തിന് ആ വരാന്തീല്ള്ള കുട്ട്യേളൊക്കെ ക്ലാസ്സ് കയറി ഒളിക്കായിരുന്നു എ ഓരോ ഓരോ കാര്യങ്ങള് പ്രത്യേകം പ്രത്യേകം ആ ടീച്ചർക്ക പ ശ്രദ്ധിക്കുവായിരുന്നു നമ്മള് ഏ ആൺകുട്ടികളുടെ തലമുടി പിന്നെ നമ്മുടെ പെൺകുട്ടികളുടെ പേരന്റ് ഏ ഡ്രെസ്സിങ് എല്ലാം എ അവര് നന്നായി ചെക്ക്യ്യായിരുന്നു പിന്നെ നമ്മുടെ പീറ്റിക്ക് വിറ്റാല് കളിക്കണം കളിച്ചില്ലെങ്കിലൊക്കെ ഭയങ്കര അടിയും അതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ കൂടെ ഇതങ്ങനെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മിച്ചി വരികയാണ് നിങ്ങള്ങ്ങനെ ഓ കാര്യം പറഞ്ഞപ്പോ
അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞമാതിരി അന്നും അന്നത്തെ കാലത്തും ഇതേമാതിരി തന്നെ രാവിലെ സ്കൂളിൽ പോവ അന്ന് ഈ പി ടി പിരീഡ് ഒന്നുമല്ല ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ അഞ്ച് വരെ പി ടി പിരഡൊന്നുല്ല പി ടി ക്ലാസ് ഒന്നുംല്ല ഫുൾ ടൈം ക്ലാസ് ഓരോ പീരീഡ്ന്നും അും രാവിലെ ഒമ്പായിരക്ക തുടങ്ങി കഴിഞ്ഞാ അത ഒരു പത്ത് മണിക്ക് തുടങ്ങഴൽ നാലരവരെ ക്ലാസ് ഇപ്പ അങ്ങനെയന്നല്ല ഇപ്പോ ഒരു പത്ത് മണിക്ക് തുടങ്ങിയ മൂന്നര ഒന്നര ക്ലാസ് കഴില്ലായിരുന്നു മറ്റേത് പിരിഡ്സ് ഒക്കെ അധികരുന്നു പിന്നെ അതേപോലെ ഹോംവർക്കും നമുക്ക് വന്നിട്ട് കളിക്കാന്നും സമയംണ്ടല്ല ഫുള്ളി ഹോംവർ ക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ സമയം ഉണ്ടാവുക അന്നൊക്കന്ന് പറഞ്ഞ ഇപ്പ എന്ന് പറഞ്ഞഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫോണ കൂടെ ഉട്ടൊടുക്കുക ആ അത് അപ്പ തന്നെ പകർത്തി എയ്ത അത് കഴിഞ്ഞഞ് പിന്നെ അവർക്ക് കളിക്കാ വളരെ തുച്ഛമായിട്ടുള്ള വർക്കൊക്കെ ആയിരുന്നു ഇപ്പ വീട്ടിൽന്നൊക്കെ വരുന്നത് മറ്റേത് അങ്ങനെയല്ല എപ്പ നോക്കിയാലും വർ ര്ന്നു ചീട്ട്ൽ ഗി അയ്ന്നടി അതുപോലെ തന്നെ അയ്ന് പണിഷ്മെന്റ് എ ഒര് സിഷാന്ന്ള്ളെ ൽക്ക് നീപ്പിച്ച്ർത്ത അങ്ങൻത്തൊക്കെര് ഇതേര്ന്നു ഇപ്പൊ അങ്ങൻത്തെര് സംഭവന്നെല്ല ഇപ്പൊ കുട്ടികൾക്കും ടീച്ചർമാർക്കും ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവര് കൂട്ടുകാരന്മാരമായ്രിയാണ് ഇപ്പോ ഓരോ ടീച്ചേസും ഇബലക്കെ പോന്നത് മറ്റേതകാരനയിന്നൽ ഒരു പേടി സ്വപ്നം തന്നെ ഇരുന്നു അവരൊക്കെ ഉണ്ടന്ന് പറഞ്ഞാൽ തന്നെ ക്ലാസ്സക്ക് പോവ ൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പോൊ കുട്ടികൾക്ക് സന്തോഷം എന്തച്ചാൽ ഇവരൊക്കെ ഒരു കൂട്ടുകാരന്മാരെ പോലെ കാണുണ്ടാണ് ഇപ്പോ എല്ലാരുംങ്ങ അടുപ്പിച്ചടുപ്പിച്ച് പൊന്നത് പിന്നെന്താച്ചഴിഞ്ഞാല് നമ്മക്ക് ചെറു ചെറു സ്കൂള് മുതൽ നമ്മള് പിന്നെ ഈ വിനോദം അതേപോലെ ഈ റ്റൂർ പോവാ അതൊക്കെണ്ടാവോണ്ട് പിന്നെ അങ്ങനെ ഒപ്പിച്ചങ്ങനെ പോയി ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് അങ്ങനൊക്കെ കൊഴ് പ്പല്ലാത്ത പഠനകാലം അങ്ങനെകൊയപ്പല്ലാത്ത രീതിതന്നെ കയി ഞ്ഞു.
ഡിഗ്രീനെ കുറിച്ച് പറയാണെങ്കി ഇപ്പോതാ ഞാൻ ഡിഗ്രി പോയിരിക്കണു അതാതിപ്പോ ഞാന് ഇപ്പൊ ഈ സിനിമയിലൊക്കെ കാണു പോലെ വലിയ ഫ്രീഡം ഒക്കെ കിട്ടുന്ന കരുതിട്ട് ഡിഗ്രി ചെയ്തതാണ് പക്ഷെ ഇപ്പൊ തോന്നുന്നു നമ്മടെ സ്കൂള് കുറച്ചും കൂടി ഒന്ന് ഇതായ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഇപ്പ കോളേജ് വലിയ വിത്യാസൊന്നുല്ല അത്രയ്ക്ക് ഫ്രീഡം ഒന്നുമല്ല എന്നാലും കൊഴപ്പൊന്നുല്ല കോളേജ് ലൈഫ് ഇപ്പൊ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഓരോ പ്രോഗ്രാംസും നിങ്ങള് പറഞ്ഞ പോലത്ത അവിടുത്തെ പ്രൊഫസേഴ്സൊക്കെ നമ്മളോട നല്ല കൂട്ടുകാരാട്ട് അതായത് ഫ്രണ്ട്ലി ആണ് ഏ പഴയ എന്നാലും പഴയ സ്കൂളാണ് മെച്ചന്നും ഞാൻ പറയുന്നില്ല ഒക്കെ ഒരേ പോലെയാണ് ഇപ്പോ കോളേജ് ഞാൻ കരുതിയ അത്ര ഫ്രീഡോന്നും കിട്ടുന്നില്ല പക്ഷെ അടിപൊളിയാണ് ഈ കോളേജ് കഴിഞ്ഞാലും ഇനിയിപ്പോ സ്കൂള് മിസ് ചെയ്യണ പോലെ ഞാൻ കോളേജ് നന്നായിട്ട് മിസ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുന്നുണ്ട്
തീർച്ചയായിട്ടും അത് മാക്സിമം ഇപ്പ പഠിച്ച് ണ കാലംന്ന് പറഞ്ഞാ അത് മാക്സിമം എന്താ നമ്മള് ഏ എൻജോയ് സന്തോഷിക്കന്നെ വേണം കാരണംന്തച്ചാ അതൊക്കെ ഇതിപ്പോ ഞങ്ങൾക്കൊക്കെ തോന്നണ ആ പഠിച്ചണ ടൈമില് എന്നാലും ഞങ്ങള് ഞങ്ങളേതായ രീതിയിൽ പത്തി ഇരുപത്തിനാല് വയസ് വരെ പഠിച്ചും ചെയ്തു കളിച്ച്ക്കുണു ചെയ്തുക്കുണു അതൊക്കെ ഒരു അതിന്റേതായ രസത്തി തന്നെ പോയിട്ടുണ്ട് ക്ഷെ ഇപ്പളാണ് അതിന്റെക്കെ വെല മനസ്സിലാവ്ണെ അന്നൊന്നും അത്ര ഇമ്പോർട്ടൻസ് അഥവാ ഒരു ഇത് കൊടുത്തിരുന്നില്ല ഇപ്പൊ അതല്ല അതേപോലെയല്ല ഇപ്പ ഭയങ്കരമായിട്ട് മാറ്റങ്ങളിണ്ട് എന്താലും നമുക്ക് ഞാന് നമുക്ക് നേരിൽ കാണുമ്പോ ഇതിനെക്കറിച്ച് സംസാ സാരിക്കാട്ടോ ശരി എന്നാ കേട്ടോ
ആ ശരി ശരി